കേൾക്കുന്നുണ്ടോ.
കേൾക്കുന്നുണ്ടോ ആഹ് അതെ അതെ കേൾക്കുന്നുണ്ട് പറഞ്ഞോളൂ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമായിട്ടിരിക്കുന്നോ.
സുഖാണ് കടക്കാണ്.
ആഹ് ആ കുറച്ചുകൂടെ ഉറക്ക പറയാരുന്ന നല്ലതായിരുന്നു കേൾക്കാൻ. ശബ്ദം കുറവാണെന്ന് തോന്നുന്നു. ആഹ് ആ ഇപ്പൊ കേൾക്കുന്നുണ്ട് എന്തെല്ലാം ചായക്കെ കുടിച്ചോ.
ഓ ചായ കുടിച്ചു ആ എന്താ ചായയും എന്താ പാൽ കേക്ക്.
ആ ആാ ഹാ ആ അമിതമായ ചായ കൂടി വേണ്ട ഷുഗറും കാര്യങ്ങളും ഒക്കെ.
പൗതി പൗതി ഉള്ളു പൗതി ക്ലാസ് ചായ.
ആഹ് ആഹ് നല്ലതാ പഞ്ചസാര ഒഴിവാക്കുന്നത് നല്ലതാണ് ഷുഗർ വന്ന് കഴിഞ്ഞാൽ. ഷുഗറൊരു ഒരു പരന്നൊരു അസുഖമാണ്.
ആ ആരേലും നോക്കിട്ട് നമ്മള് ഒക്കെ നോക്കിയ.
ഉം ഷുഗർ വരാ. ആ ഷുഗർ വരാതിരിക്കുന്നത് നോക്കണം വന്ന്കഴിഞ്ഞാൽ ഇതുപോലൊരു.
ഉം
അ പന്നരു അസുഖം വേറെ ഇല്ല.
ആ ആ എന്തൊക്കെ നാട്ടില് എന്തൊക്കെയ മഴ ഉണ്ടപ്പോ.
അഹആഹാ വ്യക്തമാവുന്നില്ല.
ഏ വ്യക്താക്ണില്ലേ.
ആ ഇപ്പൊ ആ ആ ഇപ്പൊ ഓക്കെ ഇപ്പൊ ഓക്കെ പറഞ്ഞോളൂ.
ഇപ്പഎങ്ങനെ മഴൊക്കെ ഉണ്ടോ.
നല്ല മഴയായിരുന്നു ഒരു പത്ത് മിനിറ്റിന് മുമ്പ് നല്ലൊരു മഴ പെയ്ത്. തോർന്നതേ ഉള്ളൂ.
ഇപ്പളും ഉണ്ടോ മഴനിന്നോ
മഴ നിന്നിട്ടുണ്ട് ഇതുവരെയും കരണ്ട് കൂടി ഇല്ലായിരുന്നു എപ്പോഴാക്കെയാണ് കരണ്ട് വന്നത്
ഉ ഇവിടെ കറന്റ് ഉണ്ട് ചെിലപ്പോ പോകും പിന്നെ ഇൻവേട്ടർ ഇണ്ടായോണ്ട്
ആഹ് ഇൻവേട്ടർ ഉണ്ടായത് കൊണ്ട് പിന്നെ വൈ ഫഒക്കെ ഉള്ളത കൊണ്ടും പിന്നെ വലിയ പ്രശ്നമില്ല അല്ലെ
ഇല്ല ഇല്ല
ആഹ നമ്മുടെ കൊച്ചരി വീട ആയതുകൊണ്ട് ഇൻവെർട്ടർ ഒന്നും ഇല്ല നമ്മുക്ക്
ഉ ഉ നിങ്ങടെ വീട്ടിൽ ആാരൊക്കെയ ഉള്ളപ്പോ
ഇപ്പം ഞാന് എന്റെ കുഞ്ഞ് വൈഫ് ജോലിക്ക് പോയേക്കാണ്
ഉ എന്താ ജോലി
വൈഫിനോ നെഴ്സാണ്
ആഓ നിക്ക് പെയിന്റ് പെയിന്റ്ടി ഇപ്പ അങ്ങനെ എന്നുണ്ടാവോ
ഇപ്പൊ മഴ ആയതുകൊണ്ട് ഒരാഴ്ച കൊണ്ട് മോശമായി ഇങ്ങനെക്കാണ്
ആ വേറെ പണിയൊന്നും ഇണ്ടാവിലല്ലേ
ഇല്ല്യ ഇല്ല്യ നമുക്ക് വേറെ പണിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയിൽ നിക്കാണ് എന്ന നമ്മള് ഒരു പണി തീർത്ത് കൊടുക്കാംഎന്നുള്ള ഇഗ്രമെന്റിൽ ഒരാട കയിന്ന് അത് എടുത്തിരിക്കയാണ് എടുത്തിരിക്കയാണ് അന്നേരം പിന്നെ നമ്മൾ മറ്റൊരു പണിക്ക് പോയി കഴിഞ്ഞാൽ ഇവരുടെ പണി പെൻ്റിങ്ങാവും പിന്നീട് നമുക്ക് ഇവരോട് പണി ചോദിക്കാൻ പറ്റത്തില്ല അത് നമുക്ക് പുതിയൊരു വർക്ക് നമ്മുടെ പുതിയ വർക്ക്ന്ന് പറഞ്ഞ ഇനി അടുത്ത മാസത്തോ കൂടി നമ്മുടെ വർക്ക് തുടങ്ങത്തുള്ളൂ അ അതുവരെ ആ ഇവരുടെ ക ടെ പണി ചെയ്ത് ഇവറെപണി തീർക്കാ എന്നതാ
ഉം ഉം ഉം ഉ
ആഹ്
കഷ്ട്ടം നാട്ടിലെ വിശേഷങ്ങള് ഇപ്പവിടെ മഴണ്ട് ഇപ്പ മഴ നിന്ന്ക്ക്ണ്ഇപ്പ കുറച്ച് വെയിലൊക്കെണ്ട്
ഉ നാളെ സൺഡേ ആയിട്ട് എവിടെയെങ്കിലും ട്രിപ്പ് പോവോ അല്ലെങ്കിൽ വെളിലെഫുഡ് കഴിക്കോ അങ്ങനെ എന്തെങ്കിലും
ഇല്ല ഇവിടെ അങ്ങനത്തെ ശീലംഒന്നുല്ല വെളീന്ന് ഫുഡ്കഴിക്കാ ഉള്ളി വീട്ടിന്ന് ഇണ്ടാക്ക വീട്ടിൽന്ന് കയ്ക്ക സാധനം കൊണ്ടരും നമുക്കതും ആരോഗ്യം മെച്ചപ്പെടുത്ത അപ്പൊ ആരോഗ്യം ഒരു മോശായിരിക്ക്ണ കാലഘട്ടാണല്ലോ ഇപ്പോ
ആരോഗ്യം സർവ്വത നാൽ പ്രധാനമാണ് ഇപ്പം ഈ വരുന്നകാലത്ത് വിദ്യാഭ്യാസ വും ആരോഗ്യവും നല്ലതാണ്
ആഹ് ആരോഗ്യ ഇല്ലാതെ ഇരുന്നിട്ട് കാര്യല്ലല്ലോ
ആ ഇല്ല ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ മധുരങ്ങൾ കൂട്ടി കഴിഞ്ഞാൽ പെട്ടെന്നാണ് ഷുഗർ വരുന്നത് അതൊരു വല്യൊരു ഷുഗർ വന്ന കഴിഞ്ഞാൽ പിന്നത് നമ്മള് കാലാകാലം വരെയും മെഡിസിൻ എടുക്കണം മെഡിസിൻ നിന്ന്പോയി കഴിഞ്ഞാൽ പിന്നെ ഷുഗർ കിണ്നിയെ ബാധിക്കും പിന്നെത് നമ്മുടെ ശരീരത്തിന് മൊത്തം വ്യാപിക്കും പിന്നെ നമ്മളേ ഇല്ലാതാവും
അതാണ് നമ്മള് നമ്മള ആരോഗ്യത്തെ നമ്മൾ തന്നെ ശ്രദ്ധിക്കണം വീട്ടില് വീട്ടിലെആർക്കെങ്കിലും വല്ല്യ അസുഖങ്ങൾഎന്തെലുണ്ടോ
ആഹ് അമ്മായിക്ക് ഷുഗറുണ്ട് ഷുഗർ ഒരു
ആഹ് ഷുഗറിപ്പ ആഹ് പാരമ്പര്യായിട്ട് കിട്ടുന്നു കേൾക്കാ അറിയില്ല എങ്ങനെ ഈ അല്ല അസുഖങ്ങൾ ഇപ്പൊ കഷണ്ടി ഉള്ളപലെ ഓരോരുത്തർക്കു ഇങ്ങനെ ഈ ജനറ്റിക്സുമായിട്ട്
പറഞ്ഞ് കേട്ടുള്ള അറിവാണ് പാരമ്പര്യമായി കിട്ടുന്നുണ്ടെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അതിലെത്രത്തോളം വാസ്തവമാണെന്ന് നമുക്കറിയത്തില്ല
ഉം അല്ല ഒന്നായിട്ടല്ല കൊറച്ചെങ്കിലും അതില് ഇത്ണ്ടാവും ഇല്ലപ്പൊ കഷണ്ടിക്കൊ
പാരമ്പര്യായിട്ട് കിട്ടണെങ്കി കിട്ടുവാണെങ്കിലേ ചെറുപ്പത്തി ലേ അങ്ങ് വരണ്ടേ ചെറുപ്പത്തിലാണല്ലോ നമ്മളില് കൂടുതലും കൂടുതലും കഴിക്കുന്നത്
അതെല്ല അത് ചെറുപ്പത്തിലെ കഴിക്കുണ്ടാവുല അത് നമ്മളൊരു വയസ്സാവുമ്പളാണ് നമ്മുടെ ബോഡിയൊക്കെ വീക്കായി തൊടങ്ങുമ്പൊളാണത് ഇതാവ്ആ പൊറത്ത്ക്ക് വരാ
ആ ഹാ ഹാ അത് വരെയും ഇത് ഉള്ളിൽ തന്നായിരിക്കും.
ആ ഇപ്പത്തന്നെ കണ്ട്രോൾ ചെയ്താലമ്ക്ക് കൊറച്ച് കാലം കൂടി മര്യാക്ക് പോവാ തീരെ കൺട്രോളില്ലെങ്കിലാണീ ഭയങ്കര പ്രശ്നാ ഇപ്പൊ എന്തെങ്കിലും അസുഖം വന്നാലിപ്പോ ഓന്റെ മുറിയൊന്നും ഒണങ്ങൂല അത് മുറിച്ച് കളയണ്ടിവരും കാലൊക്കെ അങ്ങനത്തൊക്കെ അവസ്ഥകള് ഇവിടെ ഇപ്പോ കൊറേ ഞാൻ കേട്ടിട്ടുണ്ട് നമ്മളെ കുടുംബത്തില് അങ്ങനെ ഷുഗറ്ണ്ടായിട്ട്പ്പോ ആ ചെല പ്രശ്നങ്ങളൊക്കെ പക്ഷെ വല്യ ആ തരത്തിലുള്ളതില്ല എന്നാലും അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നിക്കണ് അപ്പൊ അപ്പൊ കാലൊക്കെ മുറിക്കാൻ പറയും ചെലരോട് അപ്പോ അതൊക്കെ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്താ ചെയ്യപ്പൊ ഒരായ കാലത്ത് അല്ലെങ്ങ ഓര്പ്പൊ വിചാരിച്ച്ണ്ടാവുല്ലല്ലോ ഷുഗറൊക്കുള്ളത് അതങ്ങനായിപ്പോയി എന്താ ചെയ്യാ
നമ്മളിപ്പൊ കഴിക്കുന്ന ഏതൊരു ഫുഡെടുത്താലും അതില് ഷുഗർ ഓൾറെഡിയുണ്ട് നമ്മള് ഇപ്പം ഗോതമ്പ് കഴിച്ചാലാട്ടെ ചോറ് കഴിച്ചാലാട്ടെ ഒരു ചായ കുടിച്ചാലാട്ടെ മിക്കതിലും ഇപ്പൊ ഷുഗറുണ്ട്.
ഉം
മ് ഷുഗറ് പരമാവധി കൊറയ്ക്ക്യ അതേ നമുക്ക് പറയാനുള്ളൂ. ഷുഗറ് കൊറച്ചോണ്ട് പ്രോട്ടീ പ്രോട്ടീനാഹാരങ്ങൾ കൂടുതൽ കഴിക്ക മൊട്ട പച്ചക്കറി കെഴങ്ങ് വർ
ഉം
അത് എന്താവെച്ചാല് പ്രോട്ടീനൊക്കെതന്നെ പക്ഷെ നമ്മള് എന്താ വെച്ചാ പ്രോട്ടീന് നമ്മളാരും കഴിക്ക്ണില്ല അത് എറച്ചിയൊക്കെ പ്രോ പ്രോട്ടീൻ പ്രോട്ടീനാണ് പക്ഷെ എന്താ ന്നെച്ചാ നമ്മള് അതിന് വല്ലാണ്ട് ശ്രദ്ധ കൊട്ക്ക്ണില്ല
ഉം പ്രോട്ടീനും ഫൈബറും കൂടുതൽ കഴിച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണല്ലോ
ഉം ഉം ഉം
ഉം ഉം നമ്മടെ നാ നമ്മടെ ചുറ്റുപാടുള്ള എലകള് തോരൻ വെക്ക്ക ഓമയ്ക്കാ തോരൻ വെക്ക്ക ചക്ക കഴിക്ക്ക അങ്ങനെയൊക്കുള്ള കാര്യങ്ങളുആ എടക്കെടയ്ക്ക് മാസത്തിൽ ഒന്നോ രണ്ടോ വട്ടം ബീഫ് വാങ്ങിച്ച് കഴിക്ക്ക ഒന്നോ രണ്ടോ വട്ടം ചിക്കൻ കഴിക്കുക പിന്നെ കൂടുതലും മത്സ്യങ്ങള് കഴിക്കുക
ഉം ഉം ഉം
കല്യാ കല്യാണം വരുവാണെങ്കിൽ അവിടെ പോയിരുന്ന് നല്ല ആഹാരം കഴിക്ക്ക കാരണം കല്യാണ സദ്യകളിൽ ഒരിക്കലും ഫുഡിനകത്ത് ഒരു വീട്ടുകാരും മായം ചേർക്കാൻ പറയത്തില്ല.
അത് അത് സംഭവെന്താ വെച്ചാല് മായം ചേർക്കൊന്നില്ല പക്ഷെ അതിലിപ്പോ നമ്മള് വീട്ടിലുപയോഗിക്കണ ഇൻഗ്രീ എന്താണ് അതിലിടണ സാധനങ്ങളല്ലാതെ ഇപ്പൊ ടേസ്റ്റ് കൂടാനും വേണ്ടി കൊറേ സാധനങ്ങള്ടും അത് ചെലപ്പോം നമ്മളാരോഗ്യത്തിനെ ബാധിക്ക്ണങ്ങനെല്ലാമാ അതേറ്റല്ല പക്ഷെ ന്നാലും കേടുള്ളതെല്ലാ ബുദ്ധിമുട്ടുള്ളാരുണ്ടാ പക്ഷെ ചെറുങ്ങനെങ്കിലും അതിലെന്തുണ്ടാവും നമുക്ക് സൈഡെഫെ റ്റ് വരാൻ ചാൻസുള്ളെ സാധനങ്ങള്ട്ട് ഇപ്പ അജിനാമോട്ടെക്കെ പറയ്ണേക്ക ഏഹ് അപ്പൊ നമ്മള് ഹോട്ടല്ലൊക്കെ കഴിക്കുമ്പള് അല്ല നമ്മളെ കല്യാത്തിന് ഇപ്പങ്ങനെ ഉണ്ടാവുല പക്ഷേ എന്നാലും അവര് ടേസ്റ്റ് കൂടാനും വേണ്ടി കൊറച്ച് സാനങ്ങള് പ്പോ കോയി പോയിരിച്ചുമൊ കളർ ട് പോയിട്ട്
ആഹ് ആഹ് കളറ് നമ്മുടെ നമ്മുടെ ആരോഗ്യത്തിന് ഭയങ്കരമായിട്ട് ഹാനികരാണ്. ആ കളറ് നമ്മുടെ ഇ കിഡ്നിയെ ബാധിക്കും നമ്മള് ഡൈ പോലും ചെയ്യുന്നത് നമ്മുടെ കിഡ്നിയെ ബാധിക്കുന്നാ പറയുന്നത്.
ഡൈ അങ്ങനെ ബാധിക്കോ
ആ അത് ഇങ്ങനെ ഒന്ന് രണ്ട് പേര് ഡോക്ടർമാര് പറയ്ണേ കേട്ടിട്ടൊള്ളൂ ഡൈ അടിച്ചു കഴിഞ്ഞാൽ അത് നമ്മടെ ആ കിഡ്നിയെ ബാധിക്കും എന്നിങ്ങനെ പറയുന്ന കേട്ടുള്ളൂ കേട്ടിട്ടുള്ള അയിൻ്റെ ഫുള്ളായിട്ടുള്ള കാര്യങ്ങള് എനിക്ക് അതിനെ കുറിച്ച് വ്യക്തമല്ല അറിയത്തില്ല അങ്ങനെ ഡോക്ടർ പറഞ്ഞു കേട്ടിട്ടുള്ള അതെന്നേണ് ഒന്നൊന്ന് ഒന്ന് തെരക്കണം അതിനെ കുറിച്ചൊന്ന് പഠിക്കണം എങ്ങനെയാണ് ഇത് പ്രശ്നമാകുന്നേന്നുള്ളത്
ആഹ് അത് എനിക്കു അറിയില്ല അങ്ങനെ ഡീറ്റെയിൽസൊന്നും
ആഹ് ആഹ് ആഹ്
ഉം പ്പൊ അങ്ങനൊക്കെയാ വേറൊക്കെ അതന്നെ ഇപ്പൊ നോക്കി കാര്യായിറ്റ് വലിയ രോഗങ്ങളൊന്നുല്ലല്ലോ
ഇല്ല ഇല്ല ഇല്ല ഉം
ഇങ്ങനെ രോഗങ്ങളൊന്നുല്ലാതെ പോണെയ്ക്കാണ നല്ലത് ഹലോ ഉം അതാകുമ്പോ ചെലവുണ്ടാവുലാ കാര്യങ്ങളുണ്ടാവൂലാ പിന്നെ ആരോഗ്യം എപ്പൊ പൈസ മാത്രം ഇണ്ടായിട്ട് കാരൃല്ലല്ലോ ആരോഗ്യല്ലെ വല്ത്
ആരോഗ്യം വേണം ആരോഗ്യം ഒണ്ടെങ്കിലേ നമുക്ക് പിന്നീട് നാ നാളെ ഒര് ആ കാലത്ത് നമുക്ക് ജോലി ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആരോഗ്യം വേണ്ടേ ആരോഗ്യം കളഞ്ഞ് പൈസ ഉണ്ടാക്കിയിട്ട് ആ പൈസ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി നമ്മള് കളയാന്ന് പറഞ്ഞാ അത് ഒരു മണ്ടത്തരം തന്നെ.
അതന്നെ നമ്മളിപ്പ നാട്ടിലൊക്കെ അതല്ലെ നടക്ക്ണ് നമ്മള് നല്ല പൈസ കൊടുത്ത് ഫുഡ് വേടിക്കും അതാരോഗ്യം കളയ്ണ ഫുഡ് എന്ന്ട്ട് പിന്നെ രോഗിയായിട്ട് നേരെ ഹോസ്പിറ്റലിൽ പോയി ന്ന്ട്ട് അവിടെ കുറേതിലേറെ പൊട്ടി അപ്പൊ അതിലേറെ നല്ലെ നമ്മള് ബുദ്ധിപരമായിട്ട് പക്ഷെ നമ്മളാരുത് ചിന്തിക്കൂല നമ്മള് നമുക്ക് അപ്പത്തെ എന്താണ് തോന്ന്ണ് അത് ചെയ്യും എന്ന്ട്ട് ട്ട് പിന്നെ വരനോട്ത്ത് വെച്ച് കാണാന്ന് പറേം അങ്ങനെ വരുമ്പോ പിന്നെ ലാസ്റ്റ് ഹോസ്പിറ്റലിൽ പൈസ കൊടുത്ത് അവിടെ അഡ്മിറ്റായി ഏഹ് പിന്നെ കൊറേ പിന്നെ കൊറെ കൈത് ച്ട്ട് കാര്യല്ല നമ്മള് ചെയ്യേണ്ട ടൈമില് ചെയ്യൂല പിന്നെങ്ങനെ ആലോയ്ക്കും
ആഹ് ആഹ് ഉം മ്ഹ്
ഇതൊക്കേണ് ഇപ്പൊ പറയാള്ളത് ന്നായിക്കോട്ടെ നമുക്ക്ന്നാ പിന്നെ ആക്ക ന്നാ ഓക്കേടാ ടാങ്ക്യു ടാങ്ക്യൂ